പിന്നെ ഞാൻ ച്ച്നോക്കി ഫോൺ എടുക്കുന്നില്ലല്ലോ? അല്ല ഫോണ് റിങ്ങ് ചെയ്യുന്നുണ്ട്. ഫോൺഎടുക്കുന്നില്ല.
ഓ
തെരക്കായിരിക്കുംഅല്ലേ മക്കളെ സ്കൂളിക്ക് വിടുന്ന തെരക്കാണല്ലോ ഇപ്പ
ഇല്ല ഇപ്പം ഇല്ല അവരെല്ലാം ഓരോ വഴിക്ക് പോയി കുളിയെല്ലാം കഴിഞ്.
ആ ഹ ഹ് ഈ മഴയത്തോ? വല്ലാത്തൊരു ഇത് തന്നെ. പിന്നെ പൊറത്തൂന്ന് പെറത്തു പുറത്തേക്കൊന്നും പോകലില്ലേ പുറത്തേക്കൊക്കെ പോക്കില്ലേ രാത്രി ഫുഡ് കഴിക്കാനൊക്കെ പോക്കില്ലേ
ഞാൻ ഇല്ല ഇപ്പൊ ഇണ്ടായിരുന്നു ഇപ്പൊ പി കുറവാ. ഇപ്പൊ പ്രഗ്നന്റാ അതുകൊണ്ട് പിന്നെ കൊറവാ.
ആഹ് എനിക്ക് ഇഷ്ടമായി മറ്റത് ആ എത്രായി?
ഇപ്പം
ഇപ്പ എത്ര മാസമായി ഒമ്പോ ആയി തുടങ്ങിയല്ലോ ലോ അല്ലേ എട്ട് ഒമ്പതൊക്കെ നമുക്ക് നമ്മള് കാത്തിരിക്കേണ്ട സമയാണ്
ആ ഹ
പോ ഞാനും വെറുനെയ്പ്പത് ഈ പൊറ പുറത്ത്ഫുഡ് ഉണ്ട് നമ്മള് വലിയ ഹോട്ടലിൽ കേറണേക്കാൾ നമ്മള് ഈ സ്‌ട്രീറ്റ് ഫുഡ് ഉണ്ടല്ലോ ഈറോഡ് മൽ വെച്ച് വിക്കുന്ന ആ ഫുഡ് അതാ വൃത്തി ഉണ്ടവാ മ റ്റേ നമ്മൾ ഹോട്ടലില് വല്യ വലിയ ഹോട്ടലൊന്നും അടുക്കളയിലത്തെ അവസ്ഥക്കെ എന്താന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് തട്ട് തട്ട് ദോശ മറ്റേ ആ അത് നമ്മളെ കേരളത്തിലാട്ടോ നടക്കുള്ളു ഞമ്മളോരോ മറ്റേ ഡൽഹിയിലോ ആ പോറത്തുള്ള ഓരോരോ നമ്മള് നമ്മള ഇതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ കണ്ടില്ല ഓരോ വൃത്തിയില്ലാത്ത ഫുഡ് മറ്റേ ഇന്ത്യക്കാരെ കളിയ പുറമന്നുള്ള രാജ്യകാർക്ക് പറച്ചിലവ്യത്തിയില്ല ആ വൃത്തിയില്ലത്തഫുഡാണ് ഇന്ത്യയിലൊന്നും വ്യ ത്തി ഇണ്ടാവല്അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെള്ള അത് ഇങ്ങള് കാണാം അതന്നെ നമ്മള് നമ്മെ ഈ കേരളം വിട്ട് കഴിഞ്ഞാ നമ്മക്ക് തിന്നാൻ കഴിയില്ല ഭക്ഷണം ഒന്നും
ഇല്ല ഇല്ല ഇല്ല
എന്തോ ഒരുമാതിരി ആഹ എന്തോ ഒരുമാതിരി ഭക്ഷണം ഉണ്ടാവ
അവരെ ടേസ്റ്റ് അവരെ മസാല നമുക്ക് പറ്റൂല ആ ഹ്
പറ്റുലാഅതല്ല വ്യർത്തിയില്ല ഇവിടന്ന് അങ്ങ് പോയല് നമ്മടെ കേരളം വിട്ട് കഴിഞ്ഞാല് പിന്നെ നല്ല ഭക്ഷണം നമുക്ക് കിട്ടാൻ ഇല്ല വൃത്തിയുഇല്ല ഫുള്ള് ചാണകവും പിന്നെന്താ മൂത്രവും എല്ലാം കൂടി ഒരു അവിടുന്ന്‌ആഹ്
മഴക്കാല പിന്നെ പറ്റു ചെറ്റ ചെയ്ല
പക്ഷെ നമ്മളെ വിദേശ എനിക്കൊരു കൂട്ടുകാരരുത്തി ഇണ്ട് ഈജിപ്തി ആ ഓലങ്ങനെ പറയാം നമ്മളെ നമ്മളെ ഇന്ത്യനെ ഓല്കാണുന്നെ ഒരു വൃത്തിയില്ലാത്ത ഒരു രാജ്യ അയിട്ടാ കാണുന്നത് ആ പിന്നെ അതേപോലെ ഫുഡ് ആ ഫുഡ് ഓല് പറിം തീരെ വ്യർത് കേരളം എന്ന് പറയുമ്പോ ഓൽക്ക് ഭയങ്കര ഇതാ കേട്ടോ കേരളത്തിലാണോ ചോദിക്കുമ്പോ ഭയങ്കര ഇതാണ് കേരളം ഓല്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞമ്മളെഈ ഇന്ത്യക്കാരായഈ ഫുഡൊക്കെ ഇങ്ങനെ പറയും കാണുമ്പോ ഒരു സ്ഥലത്ത് വൃത്തി ഉണ്ടാവില്ല ഇങ്ങട്ടത്‌വാങ്ങി കഴിക്കും അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയണെന്ന് പറയും പക്ഷെ കേരളത്തിൽ നമുക്ക് നമ്മക്ക് പറഞ്ഞ് രക്ഷപ്പെടാനുള്ളത് നമ്മുടെ കേരളക്കാരനാണ് കേരളം ഭയങ്കര താമസി അവടത്തെ ആൾ ക്കാർക്ക്നല്ല പെരുമാറ്റം ആഹ് വൃത്തിയാണ് ഇപ്പൊ കൊറെക്കെ ഇന്ത്യ കാര് നിറഞ്
ആഹ്പക്ഷെ എന്നാലും ഇപ്പം പിന്നെ ആദ്യം വൃത്തിയുള്ള ഇത് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ
ആഹ് ആ പിന്നെ അതെ പോലെ കുടുംബശ്രീ ഹോട്ടല്കളും മറ്റൊ ള്ള ഹോട്ടല നമ്മക്ക് ബോർണിയ ഇരുപത് ഇരുപത്തഞ്ച് ഉറുപിക് ചോറണ്ടല്ലോ അത്യാവശ്യം കൂട്ടാനും ഉണ്ടാവും അങ്ങനെ ഞാൻ ഇവിടെ വാങ്ങലുണ്ടായിരുന്നുഞങ്ങള് എവിടെങ്കിലും പോയി വരുമ്പോ വെക്കണ്ടി വരുന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്റെ കെട്ടിയോൻ പറയും ഇതാ ഒരു കണക്കിന് ലാഭം മീനും ഉണ്ടാവും ഉപ്പേരി കറി രണ്ട് കൂട്ട് കറി ആഹ്നല്ല കാര്യന്ന് പറയും
കുറവ് തന്നെ ല്ലേ
പക്ഷെ നമ്മള് നമുക്ക് വിശ്വസിക്കു ഏഹ്
ആഹ് ആഹ് വിശ്വസിച്ച് കഴിക്കാം അവരാക്കുന്നത് തന്നെയല്ലേ
വിശ്വസിച്ച്കഴിക്കാം ഔ ഞങ്ങള് മൈസൂര് പോയ സമയത്ത് ഭക്ഷണം ഒന്നും ഒന്ന ഇത് വെജിറ്റബിൾ ഹോട്ടലിലാ കയറിയത്‌മറ്റേതൊന്നും തിന്നാൻ കഴിന്നില്ല എന്തോ ഒരു ടേസ്റ്റ് സാമ്പാർ നോ ക്കെ പക്ഷെ ഒരു ഫുഡ് ഒന്നുംതില്ല പിന്നെഞങ്ങൾ കുറച്ച് ഫ് ഫ്രൂസക്കെ വാങ്ങി ഫ്രൂസ് വാങ്ങിട്ട് ആ മലയാളം നമ്മള് എന്തുവാ ആദ്യയിട്ട് പോകുന്നവർക്കൊന്നും അറിയൂലാലോ മലയാളി ഹോ ട്ടല് ഇണ്ടാവും ഓരോ ബോർഡറിലൊക്കെ ഇങ്ങനെ കാണാം പക്ഷെ എന്താണ് ചേ നമ്മള് ആ ടൗണില് ഏരിയയില് നമുക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ വെള്ളോ ഒന്നും ഒര് സുഖവില്ല
ആഹ്
പക്ഷെ നേരെമറിച്ച് ഞമ്മളെ കേരളത്തില് ഞമ്മുക്ക് എവിടെയും ഞമ്മുക്ക് വിശ്വസിച്ച് കെറാൻ പറ്റും അങ്ങനെ വേ എപ്പോഴും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇള്ളതൊണ്ട് വല്യയ പേടിക്കാനൊന്നു വില്ല എന്നാലും
ആഹ്
ആ കൊർച്ചൊര് വല്യ വല്യ ഹോട്ടലിലൊക്കെ പിന്നേയും എന്നാലും എന്നാലും വൃത്തിയ ഇണ്ടാവുട്ടോ നമ്മളെ ഹോട്ടതിലേ വെച്ചോക്കുമ്പോ പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെയാണ് കൂടുതലും കയിക്യ അതുമ്പോ
അത് തന്നെ ആഹ്
ആഹ് വൃത്തിയുള്ളതാണ്
ആഹ് നമ്മള് ചായ കുടിക്കുമ്പോ അങ്ങനെ പോം ഫുഡ് ഇപ്പ പിന്നെ കൊറെ കൂടുബം ഹസ്ബെന്റ് കൊണ്ടുത്തെരും ഇപ്പ പോവാൻ പറ്റാത്തോണ്ട് ഉം
ഇപ്പൊ പോ പോവാൻ പറ്റാത്തോണ്ട് അപ്പോ അന്നരം ഓരോ ഫുഡിനൊക്കെ ഓരോ ആഗ്രഹങ്ങള് ഇണ്ടാവുല്ലേ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോന്നിക്ക് തിന്നാനൊക്കെ ഭയങ്കര ആഗ്രഹം ഇണ്ടാവല്ലോ ഓരോരോ ഇഷ്ടപ്പെട്ട ഫുഡ്
ചോയിക്കും എന്താ വേണ്ടെ ഇന്നെന്താ വേണ്ടെ ചോയിക്കും അപ്പൊ വേണ്ടിന്നത് പറയും
ആ എല്ലാ എന്റെ അരി പുത്താത്തക്ക ഗേബിണി ആയ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഓരോ ഓരോരോ കക്കെറച്ചി നിന്നാനേ അങ്ങനെ ഓരോന്നിനും ഓരോ ഇഷ്ടായിനു എന്നിട്ടങ്ങനെക്കെ അങ്ങനെ പലേ ഫുഡുകളൊക്കെ വാങ്ങി കൊടുക്കും ഓരോരോ എനിക്ക് പിന്നെ ഗർബിണി ആണെന്ന് കരുതിയിട്ട് അങ്ങനത്തെ ഒര് പൂ തോ ആഗ്രഹങ്ങളൊന്നു ഇല്ലേനോ അങ്ങനെ ഓരോത്തർക്കും ഓരോ ഇഷ്
ആ അങ്ങനെ ആരങ്ങും ഒന്നുല്ല ആ ഒരാള് പറയുന്ന വേണം ഇതുപോലെ
ആഹ് എനിക്ക് അങ്ങനെ ഫുഡിനോട് എന്താണ് ഒരു ആഹ് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കെറവും വന്നിയില്ല പക്ഷെ എന്താണ് എന്നാലോ കയിക്കും ഓരോ ഇത് ഇണ്ടാവല്ലോ ഓരോരുത്തർക്ക് ഓരോ പൂതിന്ന് പറയുവല്ലോ എന്താണ് എനിക്കത് മാ പച്ച മാങ്ങ കയിക്കാൻ ഭയങ്കര പൂതിയാണ് അത് കഴിക്കാൻ ഭയങ്കര പൂതി അതൊന്നും
അങ്ങനെയൊന്നുല്ല മതി പിന്നെ മതിരം ഇത്തോട് തീരത്തില്ല ഇല്ല ഉപ്പുല്ല
ആഹ് എനിക്ക് ഇണ്ടായിന് ഒര് ഒമ്പത് മാസം ആമ്പോ അതു വെരെ ഇല്യാന് വല്യ ഇൻട്രസ്റ്റ് ഒന്നു ഇല്ലേനെ മതിരവാ ഒമ്പത് മാസായപ്പം ഷുഗറ് കൂടിയപ്പോ മധുരത്തിന് ഭയങ്കര താല്പര്യാണ് ഇവടെ കൂടുതല് വല്യയ വല്യയ ഹോട്ടലിലോന്നും കൊണ്ടോവില്ല കൊണ്ടോവില്ല സ്ട്രീറ്റ് ഫുഡ് ആണ് ഇവടെ ഇവടെ കൊറച്ച് പാത്രങ്ങളാണെങ്കിലും വൃത്തി ഇണ്ടാവും ആ പിന്നെ വൃത്തിയാക്കിയാലും വൃത്തിയാ വല്യയ ഹോട്ടലൊക്കെ കെറിയാല് അവർക്കത് വൃത്തിയാക്കാൻ കയ്യില്ല അപ്പം എങ്ങനെ തരാന്നൊന്നും പറയാൻ അവര് അങ്ങനെ എന്നിട്ട് കാണും അ ലൈവായിട്ട് നമുക്ക് കാണേയും ചെയ്യാം നമ്മള് മുമ്പ് നാ അവര് ഇട്ടാക്ക ആഹ് അന്നേരം മുപ്പർക്കിഷ്ടാ അങ്ങനത്തെ ഓരോ സ്ഥലത്തും കെറാനാ ചെറിയ കടകളില് അത് ചെറിയൊര് പായ വലിച്ച് കെട്ടിട്ട് അവടെ ഇവടെ ഒര് ചേച്ചി ഇണ്ട് ഞങ്ങള് സ്ഥിരായിട്ട് ഫുഡ് റോഡ് സൈഡില് എന്നിട്ട് അവട്ന്ന് ഞങ്ങള് കയിക്യ സ്ഥിരായിട്ട് നല്ല ദോശയുണ്ടാവും മുട്ടേം അതൊര് രസം തന്നെയാണ് ഈ മഴേത്തൊക്കെ അങ്ങനെ പോയി കഴിക്കാന്
ആഹ് അത് ശെരിയാണ്
ഉം
മഴക്ക് പോവുന്നത് നള്ള നല്ല വൈബ് അല്ലേ
അഹ് അതൊരു വയബ് തന്നാണ് പിന്നെ വലിയ ഹോട്ടലിൽ കേയറുമ്പോ എപ്പോഴും ബഹളവും അതെല്ലാ എങ്ങനെ ഫുഡിന് കുറച്ച് ഇത് കൂട്ടാൻ ശുചി കൂട്ടാൻ പലയ സാധനങ്ങൾ ഉടുല്ലോ അന്നേരം ഒരു മൂപ്പര് അന്നേരം നമ്മക്ക് ഇങ്ങനത്തെക്ക കഴിക്കാൻ ശ്രഹിച്ചുട്ട അതിന് പിന്നെയും ഉം ന്തന്ന കുറച്ചും കൂടി ഇന്ന് നമുക്ക് വീട്ടിൽ തിന്നുന്ന പോലെ വിശ്വസിച്ച് തിന്നാൻ പറ്റോ അങ്ങനെ കോറി
ആഹ് ആഹ് നമ്മള് കാണുന്നു ഉണ്ടല്ല
കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു താണ്
ആഹ്
മക്കൾക്കൊക്കെ ഭയങ്ക ഇഷ്ടനെ പുറത്ത പോയി ഫുഡ് കഴിക്കാന്
ചെറിയക്ക് ഭയങ്കര ഇഷ്ട
ആഹ് പുറത്ത് പോകന്ന് തന്നെ ഭയങ്കര ഇഷ്ട ആരിക്കോ
ടക്കട്ട് പറയു നമുക്ക് തോന്നുമ്പൻ പറയൂ ഇന്ന് നി ഇട്ടാള് പിന്നെ ഒന്നും മിണ്ടൂല കിട്ടിയത് നിന്നും അത്രേയള്ളൂ ഇന്നത്തെ വേണൊന്നും പറയൂല
അഹ്
ന്നല്ല
ഇവിടെ നേരെ മറിച്ച മൂത്താളാണ് ഒന്നും അങ്ങനെ ഇങ്ങനെയ ഒന്നും ഫുഡ് പറ്റാത്ത രണ്ടാമ താള് പിന്നെ ഇതയ്ക്കിട്ടോ ഒന്ന് ഒച്ചട്ടാല് വയ്പൊന്നുല്ല മൂന്നാമത്തൊന്നും പിന്നെ കണക്കാ
പെട്ടന്ന്ണ്ടാക്കുന്ന എന്തെല്ലോ ഇതുണ്ട് കുറച്ച് കുച്ച് ഇത് അങ്ങനെയല്ല അപ്പൊ പുറത്തുന്ന് പോയി കഴറ്റണംന്ന് പറയുന്നത് മത്തള ആളോ
ആളെയാള് ആഹ് ഏ പിന്നെന്നു പറഞ്ഞാ ആഹ് ഇവരെ ചൊറ ആക്കിയാലാ നമ്മക്കൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് എന്തേങ്കിലൊക്ക ഒന്ന് ഫുഡ് കഴിക്കാന ആവുള്ളൂ ആഹ് ആ
ഞാൻ പിന്നെ ആഹ് ഞാനിപ്പെ പറഞ്ഞ കൊടുക്കും പോയി ചോദിച്ചു നോക്കും നമ്മുക്ക ചെയ്താലും അങ്ങനക്കിയാലോ ഞാൻ ചോയിക്ക മ്മള് ചോയിക്ക് പോ അവർക്ക് എങ്ങനെ വെറപ്പ കുടിക്കുവല്ല പെട്ടെന്ന് ഇവരങ്ങ് ചോദിച്ചതാവുമ്പോ എന്നാ പിന്നെ അങ്ങ് പോവാന്ന് പറഞ്ഞട്ട് അങ്ങനെ പോവും
ആഹ് ആഹ്
പുറത്ത് പോയി ഫുഡ്ഴിക്കാനൊക്കെ പറ നമുക്ക് രസാണല്ലേ എപ്പോഴെങ്കിലുംക്കെയാണ് നമ്മള് ഒന്ന് അടുക്കളക്ക ഒന്ന എന്നും പടുക്കളയിൽ തന്നെയല്ലേ കുറച്ചന്ന് ഫുഡൊക്കെ പുറത്ത് തയ്ക്കുമ്പോ നമക്കൊരു സമാധാനമാണ് ഒരു സർക്കളൊക്കെ കറിച്ചിട്ട് ത്രയും നന്ന് പക്ഷെ എന്നും ഹെൽറ്റ ഹെൽത്തി ഒന്നാവൂല എന്നോ അത് എന്നാലും ഒരു ദിവസ ആന്ന് പെണ്ണു
വല്ലപ്പോഴും നല്ല തല്പ്പില്ലല്ലോ ഇപ്പ സ്ഥിരമായിട്ട് ഇതാക്കുമ്പോല്ലേ പ്രശ്നം ഉള്ളു
ആഹ് സ്ഥിരായിട്ട് കഴിയുമ്പോൾ ആരോഗ്യപരമായിട്ട് ഭയങ്കര ഇത് വരും പ്രശ്നങ്ങ വരും നിങ്ങള് മാസം മാസം പോവോ
ആഹ് ആ അന്നേരം പോക്കല്ലണ്ട് ഇപ്പൊ പിന്നെ
ആഹ് വയ്യാത്തോണ്ട് ആഹ് പ്രശ്നന്നുഇല്ലോലോ അങ്ങനെ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇപ്പം ബുദ്ധിന്ന ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല
അല്ല ആദ്യം ഉണ്ടേനോ ഛർദിയോ അങ്ങനൊക്കെ ഉണ്ടേനോ
ഓഹ് ആ ആദ്യത്തെ നാല് മാസം ഭയങ്കര ബുദ്ധിമുട്ടിരുന്നു ഛർദിയല്ല പക്ഷെ ഛർദിക്കാൻ വ തോന്നില്ല പോവാണ്ട് ഇങ്ങനെ തൊണ്ടൽ നിക്കുന്ന പോലെ അത് ഭയങ്കര ബുദ്ധിണ്ട് ഛർദിച്ചു പോയ പ്രശ്ന ഇല്ലായിരുന്നു
പ്രശ്ന്ന പക്ഷെ ഛദ്ദിക്കുമ്പോ ഭയങ്കര ഒരു ഇതാണ് വയറല്ലാം കൂടി കുളത്തി പിടിക്കുക അങ്ങനെ എന്തൊക്കെയ എനിക്ക് ആദ്യത്തെ ആദ്യത്തെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ പിന്നൊണ്ട് ഒക്കെ ആയി. പിന്നെ അങ്ങ് സെ
ഇത് ഇത് നാല് മാസം വരെ ണ്ടായിരുന്നു ബുദ്ധിമുട്ട് പിന്നൊക്കെ ഇപ്പം ഇതുവരെ കൊഴ കെഴപ്പൊന്നൂല്ല്യ അങ്ങനെ പോണ്
ഓ ആയിക്കോട്ടെ എന്നാ പ്പിന്നെ ഞാൻ വിളിക്കാട്ടോ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ ഓകെ ഇമ്മച്ചി വാ വാ